ഒരു വിവരൊല്ലല്ലോ, കൊറെ ആയല്ലോ കണ്ടിട്ട്? എവിടെണ്?
എന്നിട്ട്, എന്താ വർത്തനം?
എവടെണ്? ഒരു വിവരൊല്ലല്ലോ?
എവടെ ഇജ്ജ്?
ഞാൻ വ്ടെ ഇണ്ട് ബോസ്സേ, കാണായിട്ടല്ലേ! എവിടെ പണിയൊക്കെ കഴിഞ്ഞോ?
പണി പണിയൊക്കെ കിട്ടി ഇന്നാത്തെ സൈറ്റ് പോയി നോക്കി ക്കി വരാണ്.
എന്തപ്പ ചെയ്യണേ? എവിടേണ്പ്പ പണി ചെയ്തൊണ്ട്ക്ക്ണ്?
പണിപ്പോ, കുണ്ടിലങ്ങാടിലാണ്.
അ, എങ്, എങ്ങനെണ്ട് പണിയൊക്കെ?
പണിയൊക്കെ കൊഴപ്പുന്നുല്ലാ ഉഷാറാണ്. നമ്മളിങ്ങനെ നഞമ്മളിപ്പോ മൊതലാളി അല്ലേ.
ഓ പിന്നെ ഞാന് വിളിക്കാൻ കാരണേ ഒരണ്ടു ദിവസ മ് കഴിഞ്ഞാൽ ഞാനിന്ന് പ്രവാസ ജീവിതം ഒന്ന് ആസ്വദിക്കാൻ പോകുന്നുണ്ട്. എന്താ അതിനെ കുറിച്ച് പറയാനുള്ളത്? താങ്കളിൽ നിന്നൊരു ഉപദേശം ലഭിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വിളിച്ചത്.
ആയിക്കോട്ടെ ആയിക്കോട്ടെ. നമ്മളിപ്പോ എന്ത് ഉപദേശാണ് താങ്കളെ പോലുള്ള വെല്ല്യ ആ ളുകൾക്ക് വ
പ്രവാസ ജീവിതമാണോ, അതോ നാട്ടില് ജോലി ചെയ്യുന്നതാണോ ഏ
നാട്ടിലിപ്പോ നല്ലത് നാട്ടില് ജോലി ചെയ്യണ. ണ് പക്ഷെ നാട്ടിൽ ജോലി ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ജോലി വാണല്ലോ ജീവിക്കണെങ്കില്.
അതെ അതെ പിന്നെ നമുക്ക് വൈവാഹിക ജീവിതം നോക്കണോ, പിന്നെ പരക്ക് കുടുംബത്തില ഒരു അഞ്ച് ആളുകളുണ്ട് അവരുടെ ജീവിതൊക്കെ നോക്കേണ്ടത് നമ്മുടെ കടമയാണല്ലോ. ഒരു ആൺ തരി എന്ന നിലക്ക് നമ്മുടെ ഉത്തരവാദിത്തായി വരും അതൊക്കെ.
അതെ അതെ.
ഇരത്തിൽ നമ്മള് പ്രവാസ ജീവിതമായിരിക്കും ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയത് അതാണ് ഞാൻ
അതെ അതെ ഇപ്പളത്തെ ഈഒരു സാഹചര്യത്തിൽ അതെന്നേണ് ഉചിതം. ഇപ്പൊ ഇങ്ങൾക്കെ പ്രവാസ ജീവിതം തന്നെയ്ക്കാരം ഉചിതം.
ക്ഷെ ഞാൻ മനസ്സിലാക്കണതേ നമ്മൾപ്പിഞ് ഈ പ്രവാസ ജീവിതത്തി ത്തിലേക്ക് പോയാല് നമ്മുടെ കൂട്ടുകാാര് സൗഹൃദങ്ങള് ഏ പുറത്തുള്ള വലിയൊരു ബന്ധങ്ങള്, ആ ബന്ധങ്ങളൊക്ക ഒന്നില്ലാതായി പോകുന്നുള്ളൊരു
ഇല്ലല്ല ഒരിക്കലും ഉണ്ടാവൂല കാരണം ബന്ധങ്ങൾ കൂട മാത്ര യ്യ്ള്ളൂ കാരണമുക്ക് നമ്മൾ വേറൊരു സ്ഥലത്തക്ക് പോകുമ്പോൾ അവിടെള്ള ബന്ധം കൂടി നമുക്ക് ബ ബന്ധം നിലനിർത്താൻ പറ്റും. താങ്കളങ്ങനെ ബന്ധം നോക്കി നടക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ താങ്കൾക്ക് ഇവിടുത്തെ നാട്ടിലെ ബന്ധവും ആഹ
പറയാൻ കാരണം ഒന്നോ രണ്ടോ വർഷം അതിൽ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ഞ ൻ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വെര. ആ സമയത്ത് ഇവിടെയുള്ളവരൊക്കെ പല ആളുകളും അവരുടെ സ്വഭാവങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ടാവും. അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും ചിൽപ്പോൾ അവർക്ക് പുതിയ കൂ കൂട്ടുകാരെ സുഹൃത്തുക്കൾ കി ട്ടീട്ടണ്ടാകും. അവരെന്നോട് കൂട്ടു കൂടാൻ ഇഷ്ടപ്പെടൂല.
ഏ അങ്ങനെ അങ്ങനൊന്നുല്ല താങ്കൾ ഭയപ്പെടേണ്ട കാര്യന്നൂല്ല.
അങ്ങനെയാണെങ്കി പ്രശ്നമില്ല. താങ്കൾ ഇതിന് മുമ്പ് പ്രവാസ ജീവിതത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നോ?
പിന്നെ നമ്മൾ പ്രവാസ ജീവിതത്തിലേക്ക് രണ്ട് രണ്ട് പ്രാവശ്യം പോയിട്ടുണ്ട് നമ്മൾ. അന്നൊന്ന് ഞമ്മക്ക് അങ്ങനെയുള്ളരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ പരിഭവങ്ങളൊന്നും ജീവിതത്തിൽ നേരിടേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ടെന്നേണ് താങ്കളോട് ധൈര്യമായിട്ട് മുന്നേറാൻ പറയുന്നത്.
ആ നിങ്ങളിപ്പോൾ ചെയ്യുന്ന ജോലി എന്താണെന്ന് മനസ്സിലായിട്ടില്ല?
ഞാനിപ്പോ ചെയ്യണതെന്തേച്ചാല് നമുക്ക് താണ് ബിൽഡിങ്ങിന്റെ പരിപാടികളാണ്.
ഓ ഞാനൊരു പുതിയൊരു വീടുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. താങ്കളെ ഏൽപ്പിച്ചാൽ അത് നല്ലൊരു മനോഹരമായ ഒരു വീടുണ്ടാക്കി തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
ആയിക്കോട്ടെ ആയിക്കോട്ടെ തീർച്ചയായും. താങ്കൾ പ്രവാസ ജീവിതം അവസാനം
എത്ര ദുപ്പ് സംവാദ്യം ഞാൻ ചെലവാ ത് മനോഹരമായോട്ണ്ടാക്കാന് രണ്ട് ശൗചാലയം വരുന്ന
ആ
ആ പറഞ്ഞോളൂ
ഇരുപത് ലക്ഷം രൂപ വരെ നമുക്ക് ഒരു ആ ഒരു സംഖ്യയിൽ നമുക്ക് വീടുണ്ടാക്കാൻ പറ്റും
ഓ ഇനി ഞമ്മക്ക് പുറത്തൊരു നല്ലൊരു കുളിക്കാൻ പറ്റിയൊരു കുളവും ഉണ്ടായിരിക്കണം
അതെ അതെ അതൊക്കെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്തി താങ്കളുടെ സ്ഥലം എങ്ങനെയാണ് വളരെ
സ്ഥലം ഞമ്മളൊരു പതിനഞ്ച് ഏക്കർ നമ്മള് മുമ്പില് കാണുന്നുണ്ട് ഏ അതിൽ ഒരു ചെറിയൊരു ഭാഗത്ത് മാത്രമാണ് ഞമ്മള് എന്തു ഉദ്ദേശിക്കണത് ഞമ്മടൊരു ഏ ഗൃഹം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കണതേ
അതെ അതെ താങ്കൾക്ക് നീന്തി കുളിക്കാൻ പറ്റിയൊരു വീട് തന്നെ നമുക്ക് നിർമ്മിക്കാം
അതെ അതെ അതെ പിന്നെ അവിടെ ഒരുപാട് പക്ഷികൾ വരണം മൃഗങ്ങൾ ഉണ്ടായിരിക്കണം മനോഹരമായിരിക്കണം ആ മനോഹരമായ കാടിനുള്ളില് ഒരു മനോഹരമായ വീട് അതാണ് ഞാൻ നമ്മുടെ ഒരു ലക്ഷ്യം
കാടാണ്ന്നുണ്ടെങ്കിൽ താങ്കൾക്കല്ലെലും കാടിനോട് ഒരു പ്രിയം കൂടുതലുണ്ട്ന്ന്
അതെ അതെ കാരണം ഇന്നത്തെ കാലഘട്ടം എന്നുള്ളത് എല്ലാവരും മൊബൈൽ ഫോണിലൊക്കെ അടിമപ്പെട്ടിരിക്കാണ് ആ സമയത്ത് ഞമ്മുക്ക് സമാധാനമായി ശാന്തമായി ഈ ലോകത്തോട് സംവാദി ക്കാൻ ആകെ ഉണ്ടാവുക പ്രകൃതി മാത്രമാണ് അതുകൊണ്ടാണ് ഞാൻ പ്രകൃതിയെ തെരഞ്ഞെടുക്കുന്നത് കാരണം പക്ഷികളുണ്ടാവും മൃഗങ്ങളുണ്ടാവും മറ്റൊരുപാട് ജീവജാലങ്ങൾ ഉണ്ടാവും അവരുമായിട്ടൊക്കെ എനിക്ക് കൂട്ട് കൂടാലോ
അതെ അതെ താ അതെ അതെ താങ്കൾക്ക് പ്രകൃതിയോടെങ്കിലും കൂട്ട് കൂട താങ്കളൊരു വലിയൊരു ആശ്വാസമാകിയ വാക്കുകളാണ് അത് പറയുന്നത്
അതെ അതെ അതെ പിന്നെ താങ്കൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്റെ വീട്ടിലേക്ക് വരാം ഞാൻ എപ്പഴും താങ്കളെ ക്ഷണിക്കുന്നു പിന്നെ വരുന്നതിന് മുമ്പ് ഒന്ന് അറിയിച്ചാൽ മാത്രം മതി ഭക്ഷണം ഒക്കെ ഉണ്ടാക്കാനേ താങ്കൾക്ക് ഏത് തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം
ഭക്ഷണപ്രിയനല്ല ഞാൻ
അതെ അതെ ഭക്ഷണൊക്കെ ശരീരത്തെ നശിപ്പിക്കുന്ന ഭക്ഷണങ്ങളാണ് ഇപ്പത്തെ ഈ കാലഘട്ടത്തില് ഉണ്ടാക്കുന്നത് ഒരുപാട് ഏ ഒരുപാട് വിഷം നിറഞ്ഞ ഭക്ഷണങ്ങളാണ് ഇന്ന് ഞമ്മുടെ ഈ നാടുകളിലൊക്കെ കിട്ടുന്നത് അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കണ്ട് ഈ പതിനഞ്ച് ഏക്കറിൽ ഒരു അഞ്ചേക്കർ ക്കറി കൃഷി ചെയ്യാനും അതിനെക്കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം
അഞ്ച് ഏക്കറിൽ ഞാൻ പറയുന്നത് എന്താച്ചാല് താങ്കള് ആ പന്ത് പതിനഞ്ച് ഞ്ച് ഏക്കറിൽ വീട് വെക്കള്ള സ്ഥലം ഒയിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും കൃഷി ചെയ്യണംമെന്നാണ്
ഞമ്മുക്ക് ആ നമുക്ക് ആകെ നമ്മുടെ കൈകളിലുള്ളത് പതിനഞ്ച് ഏക്കറാണ് അതില് അഞ്ച് ഏക്കറിനുള്ളിൽ വീടും മറ്റ് പറഞ്ഞ കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ബാക്കിയുള്ള ഒരു അഞ്ച് ഏക്കറിലാണ് ഞമ്മള് കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കൃഷി ചെയ്ത് നല്ല നല്ല കൃഷി ചെയ്ത് നല്ല ഭക്ഷണങ്ങള് ഈ സമൂഹത്തിന് നൽകുക എന്നുള്ളതാണ് എന്റെ ഒരു വലിയ സ്വപ്നം
അങ്ങനെ താങ്കളുടെ സ്വപ്നം അങ്ങനെയാണെങ്കിലും ഏ താങ്കളുടെ വീടൊക്കെ ജീവി ജീവിക്കാനാവശ്യമായ വീട് പോരെ വലിയ വീട് ന്നും വേണ്ടല്ലോ പ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ
അതെ അതെ നമ്മള് പറയണ ഒരു മൂന്ന് ബെഡ്റൂമും രണ്ട് പേർക്ക് കെടന്നൊറങ്ങാൻ പറ്റിയ ഒരു വിശാലമായ സൗകര്യമുള്ള ഒരു ചെറിയ ഒരു വീടാണ് ഉദ്ദേശിക്കുന്നത് അതിനെ കുറിച്ച് കുളിക്കാൻ പറ്റിയ ഒരു ചെറിയൊരു കുളവുമാണ് ഉദ്ദേശിക്കുന്നത്
അപ്പൊ താങ്കൾക്ക് എന്തായാലും ബാക്കി ഒരു പതിനാല് ഏക്കർ എന്തായാലും ഷുവർ ആയി
ഓ അപ്പോൾ ഒരു ഏക്കറിന്റെ ഉള്ളിൽ നമുക്ക് സിമ്പിളായിട്ട് വളരെ ലളിതമായിട്ട് നല്ലൊരു മനോഹരമായി വീടുണ്ടാക്കാൻ പറ്റുമെന്നാണ് താങ്കൾ പറയുന്നത് അല്ലെ.
അതെ അതെ കൊട്ടാരം പോലത്തെ മണിമാളിക നമുക്ക്
ഓ ഞമക്ക് അത് മതി. താങ്ങളിൽ നിന്നുള്ള ആ വാക്കുകൾ എന്നെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നുണ്ട്.
അതെ അതെ താങ്കൾ ആനന്ദം ഉൾപൊള്ളുകതനാണെന്ന് എനിക്ക്
താങ്കളിപ്പോൾ തിരക്കിലല്ലാ എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
അതെ ഞാനിപ്പോ അത്ര വലിയ തിരക്കിലൊന്നല്ല.
അപ്പ നമുക്കൊന്നണ്ട് കൊറച്ച് സമയം കൂടി സംസാരിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
ഇല്ല ഇല്ല ഒരിക്ക
താങ്കളുടെ ഓരോ വാക്കുകളും ഇനി എൻ്റെ മനസ്സിന് വല്ലാത്ത ആശ്വാസും ശാന്തതയും നൽകുന്നുണ്ട്. ത്കൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ല്ല ചില ഡോക്ടർമാരോട് ചില ആ വ്യക്തികളോട് നമുക്ക് സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേക താല്പര്യം തോന്നും. അത്തരത്തിലൊരു താല്പര്യം താങ്കളോട് എനിക്ക് തോന്നിപ്പോകുന്നു. അതുകൊണ്ടാ ഞാ ചോദിക്ക്ണത്.
അതെ അതെ താങ്കൾ താങ്കൾക്ക് സംസാരിക്കും ഇല്ലല്ല എനിക്ക് ഒരു പ്രശ്നൊല്ല.
ആയിക്കോട്ടെ എന്റെ എന്റെ ഹൃദയത്തിലുള്ള എന്റെ സങ്കടങ്ങളൊക്കെ ഞാൻ പുറത്തെടുക്കാൻ ഉപയോഗിക്കുകയാണ് ഈ സമയം.
അതെ അതെ താങ്കൾക്ക് വളരെ കുറച്ച് പുറത്ത്
അതെ അതെ അതെ കാരണം ഈ സമൂഹം എന്നുള്ളത് ല്ലാവരും ഏ സ്വന്തം ഇഷ്ടത്തിനന് വേണ്ടി ജീവിക്കാൻ താല്പര്യപ്പെടുന്നു. പക്ഷെ ഞാനീ സമൂഹത്തിന് വേണ്ടി കൂട്ടമായിട്ടുള്ളരു സമൂഹത്തിന് വേണ്ടി ജീവിക്കാനാഗ്രഹിക്കുന്നത്. ഇപ്പോഴത്തെ സമൂഹത്തിന്റെ പ്രശ്നം എന്തെന്ന് ചോദിച്ചാല് എല്ലാവരും ഒരു ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകള് അവര് എയ ഒരു കുട്ടി മതി എന്ന നെലക്കാണ് എല്ലാവരും ജീവിക്കുന്നത്. എന്റെ ആഗ്രഹം ഒരു പത്ത് കുട്ടികളും രണ്ടു ഭാര്യമാരു ഉണ്ടായിരുന്നാലും എന്ത് മനോഹരമായിരിക്കുന്ന് ഞാനെപ്പോഴും ആലോചിച്ചൊണ്ടിരിക്കും. ഞാൻ ഒരു വിവാഹം കൂടി കഴിക്കുന്നതിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറാനുള്ളത്?
താങ്കള് നിലവില് ഒരു വിവാഹം പോലും ചെയ്തിട്ടില്ലല്ലോ.
ആഗ്രഹിക്കുന്നതിന് പ്രശ്നമില്ലല്ലോ.? അതിനാണ് ഞാൻ ഗൾഫ് പ്രവാസ ജീവിതം നയിക്കുന്നത്. രണ്ട് വർഷം പ്രവാസ ജീവിതം നയിച്ച് അതിനു ശേഷം ആ പണം കൊണ്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് വിവാഹം കൈയ്ക്കുക എന്നുള്ളതാണ്.
അതെ അതെ നല്ലൊരു പദ്ധതി തന്നെ. ണത് പക്ഷെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ താങ്കൾ ആദ്യം ഒരു വിവാഹം കഴിക്കു. എന്നിട്ട് അത് എങ്ങനെയു ണ്ടെന്ന് പരിശീലിച്ചതിന് ശേഷം അടുത്തതിലേക്ക് മുന്നിടുകയായിരിക്കും നല്ലത്.
ക്ഷെ പല ആളുകളും പറയുന്നുണ്ട് ദാമ്പത്യ ജീവിതം എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ജീവിതമാണ്. അവിടെ ഭയങ്കര ചെലവുകൾ വരുന്നുണ്ട്. പക്ഷെ ഞാന തൊന്നും കാര്യമാക്കുന്നില്ല. അതിനെല്ലെ ഞാനീ പതിനഞ്ച് ഏക്കറില് മ മനോഹരമായ കൃഷികളും വീടുകളൊക്കെ ണ്ടാക്കുന്നത്.
അതെ അതെ താങ്കൾക്ക് പതിനഞ്ച് ഏക്കർ ഉണ്ട് ന്ന്ണ്ടെങ്കില് പിന്നെ വലിയ പേടിയൊന്നും പേടിക്കണ്ട. പക്ഷെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകൽ കൊറച്ച് പ്രയാസകരമാവും.
അ അത് ബുദ്ധിമുട്ടില്ലേ കാരണം നമ്മള ഇവിടേ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, കൃഷി ചെയ്യുന്നുണ്ട്. വ്യത്യസ്ത തരത്തിലുള്ള നമുക്ക് ജീവി പറ്റി അനുയോജ്യമായ എല്ലാ തരത്തിലുള്ള കൃഷികളും ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ ഒരു സന്ദർഭം നോക്കും രണ്ട് വിവാഹം ചെറിയൊരു കുത്തകമായ കാര്യമാണ്.
അതെ അതെ എന്ന താങ്കൾ ഞാന് അതിലേക്ക് കൂടുതല് ചർച്ചകളിലേക്ക് ഞാൻ അതിലേ വലിച്ച് എഴക്കുന്നില്ല. കാരണം എനിക്കാരൃ വലാതെ അറിയത്തില്ല.
ആ ഭക്ഷണം കഴിച്ചോ?
ആ ഭക്ഷണംൊക്കെ കഴിച്ചു. ഭക്ഷണം കഴി
എവിടേണ്പ്പോ താങ്കൾ താമസിക്കുന്നത്. താങ്കളുടെ നാട്ടിലില്ല എന്ന് പറഞ്ഞു കേട്ടു. എവിടെയണിപ്പോ സ്
നിലവിൽ നാട്ടിലുണ്ട് ഞാന് അടുത്ത മാസംക്കെ ആയിട്ടാണ് വിദേശത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത്.
താങ്കളും പ്രവാസ ജീവിതത്തിലാണ് ഇപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്
അതെ അതെ അതെ അതെ തീർച്ചയായും.
തേകരമായ ജീവിതമാണോ?
വളരെ സന്തോഷകരമായ ജീവിതത്തിലൂടെയാണ് മനോഹരമായ ജീവിതത്തിലൂടെയാണ് ഇപ്പോൊ നമ്മൾ മുന്നോട്ട് പോയ്കൊണ്ടിരിക്കുന്നത്.
പക്ഷേ എനിക്കൊരു സങ്കടമുണ്ട്. താങ്കളുടെ വിവാഹത്തിന് എനിക്ക് വരാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ഞാൻ അതിന് താങ്കളോട് മാപ്പ് ചോദിക്കുന്നു.
ഓ മാപ്പൊന്നും മാപ്പിന്റെ ആവശ്യോന്നുല്ല.
അല്ല ഞമ്മള് തമ്മിലുള്ള ആ സൗഹൃദത്തിന്റെ ബന്ധം കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം
താങ്കൾ ഇനും പിന്നീട് ഒരിക്കലും വന്നാൽ വളരെ അത് ഞങ്ങക്ക് സന്തോഷകരമായിരിക്കും.
ആയിക്കോട്ടെ ഞാൻ വരാമല്ലോ ടൈം ഉണ്ടല്ലോ സമയം ഉണ്ടല്ലോ എന്നാൽ ഞമ്മുക്ക് നേരിട്ട് കാണാം.
ഓക്കെ ഓക്കെ